ഹലോ ആഹ് പർഞ്ഞോ എന്തൊക്കെണ്ട്
നല്ല
കയ്ച്ചോ
ഓഹ് ഫുഡ് കഴിച്ചു വെറുതെ ഇരിക്കുവാർന്നു
കേക്കാവോ
ഞങ്ങളാണെങ്കില് ഇല്ല ഉച്ചയ്ക്ക് സമയം കിട്ടുമ്പോ ഒറങ്ങും ഇന്ന് ഒറങ്ങണംന്ന്ണ്ടായിരുന്നു ഇനിയിപ്പോ ഒറങ്ങ്ല്ല വൈകുന്നേരം ഒന്ന് പാർത്തൊക്കെ പോണന്ന് വിചാരിച്ചിരിക്കുവാ അപ്പൊ പിന്നെ ഇനിയിപ്പോ ഒറക്കൊന്നുല്ല
ഷോപ്പിങ്ങിനൊക്കെ പോവോ പൊർത്
ഓഹ് പോവും സാധനങ്ങൾ ഇപ്പം ആഴ്ചേല് ഒരുസൊക്കെ പോർത്ത് പോയിട്ട് എന്തെങ്കലും വേണ്ടതൊ വാങ്ങിച് വെക്കും ഇതിപ്പോ റൂമിലുള്ള പിള്ളേര് നാട്ടി പോയിട്ട് വന്നേക്ക്ണാരണം സാനങ്ങളൊക്കെ അവര് കൊണ്ടന്നിട്ട്ണ്ട് കൊറച്ച് അപ്പ പിന്നം വേറെ നീപ്പം ഒന്നും വാങ്ങാനില്ല ഫില്ലിമിന് പോവാന്ന് പറഞ്ഞിരിക്ക്യാണ്ട് അപ്പ അതിന് പോണം
ഫില്ലിമ് ഒക്കെ കാണാൻ
ആഹ്
ആഹ്
നാളെ എന്തായാലും ഞായറാഴ്ചല്ലേ അപ്പംനാള പോവണ്ടാ നാള റസ്റ്റ് ട്ക്കാലോ ഇന്ന് പോവാന്ന് വിചാരി ച്ചിട്ട് രിക്കാണ്
ആഹ് ആഹ് ന്ന് ജോലി ഉണ്ടാര്ന്നോ
ആഹ് രാവിലെ ണ്ടാര്ന്നു
ഉണ്ടാര്ന്നോ ആഹ് ആഹ്
ഉച്ചക്കില്ല എനിക്ക് രാവിലെ എട്ട് മണി തോടങ്ങി പന്ത്രണ്ടര വരെ
ആഹ് ആഹ് ആഹ് ആഹ്
തന്നെ
കറി
എന്തോ
ക്ക ണ്ടാര്ന്നു കറി
കറി ഇന്ന് ഒരു പയറിന്റെ കറിയും പിന്നെ ഉരുളക്കിഴങ്ങെക്കേര്ന്നു
ആഹ് ഹോസ്റ്റൽ ഫുഡാല്ലേ ഇഷ്ട്ടപ്പെടോ
ഏഹ് കൊള്ളത്തൊന്നുല്ല പിന്നെ വെശപ്പ് മാറ്റണ്ടേ പട്ടിണി കെടക്കാനും പറ്റൂലല്ലോ അതോർത്ത് കഴിക്കും
ആഹ് രാവിലെ രാവിലെ എ
രാവിലെ ഇന്ന് അപ്പവും ചമ്മന്തിയുമാര്ന്ന്
ആഹ് ന്നോ ആഹ് ആഹ് ആഹ്
ഞാൻ രാവിലെ അങ്ങനെ കഴി ക്കാറില്ല ഇവ്ട്ത്ത ഇപ്പൊ കൊഴപ്പുല്ല ഇന്നലെ ദോശിം സാമ്പാറുആരുന്നു അത് പിന്നിം കൊഴപ്പുല്ല ഞാൻ ക ഴിക്കാറ്ണ്ട്
ആണ്
ന്ന്ട്ട് തിങ്കളാഴ്ച്ച നമു നമുക്ക് പൂരി അതും കൊഴപ്പൂല്ല പക്ഷെ ഞാൻ പിന്നാ മസാല ദോശ ഇഡ്ലി വടാ സാമ്പാർ പിന്നെ ഇവര്ടെ ആലു പൊറാട്ട ഇണ്ട് ഉരുളകിഴങ്ങുള്ളില് വെച്ചിട്ടൊരു പൊറോട്ട പോല ആക്കി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അതൊന്നും കൊള്ളൂല അതിന്റെ ഒപ്പം ഒരു എന്തോ അത് ഞാൻ കഴിക്കാറില്ല എന്തോ എലേ കരച്ചൊരു ചട്ണിയും ഇണ്ടാവും അതിന്റെ ഒപ്പം
ആണോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഈ ഹോസ്റ്റൽ ഫുഡൊക്കെ വല്ല്യ ഗുണൊന്നും
അതെ അങ്ങനെ ഞങ്ങള്പ്പൊ വീട് മാറിയാലോന്ന് ആലോചിക്കാണ്
ആഹ് വീട് മാറിയാല് ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പൊ അല്ല ഹോസ്റ്റലിന്ന് അങ്ങനെയല്ല ഹോസ്റ്റലിന്ന് വീ ഒരു വീട് പോലെ വല്ലതും നോക്കീട്ട് എല്ലാരും കൂ
ആണോ മാറാന്ന് വെച്ചിട്ട് ആഹ് ആഹ്
അല്ലാണ്ട് ഇവിടെ നമ്മള് വർഷം ഒരു നാപത്തിരണ്ടായിരം രൂപ നമ്മൾ ഹോസ്റ്റലിന് ഫീസ് കൊടുക്കണം അത് കൂടാണ്ട് എല്ലാ മാസോം മൂവായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപ വെച്ചിട്ട് ഫുഡിനും കൊടുക്കണം ഈ പറഞ്ഞ ഫുഡൊന്നും നമ്മൾ കഴിക്കണോന്നുല്ല എന്നാലും നമ്മൾ മുഴുവൻ പൈസ കൊടുക്കണം അതിലും നല്ലത് നമുക്ക് പൊർ നോക്കണതല്ലേ
നല്ലത് പോർതിന്ന് പൊറുത്തു നോക്കിയാല് നമുക്ക് ഫുഡ്‌ വെക്ക നമുക്ക് എല്ലാരും കൂടി ഷെയറൊക്കെ ഇട്ടിട്ട് ഫുഡ്‌ വെക്കാന്നോ കഴിക്കാ അപ്പൊ അതായിരിക്കും ഏറ്റവും നല്ലത് പച്ചക്കറി വാങ്ങിക്കാം വാങ്ങിക്കൻ പറ്റും പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ അത് വെളിയിൽ നിന്ന് വാിക്കാല്ലോ വാങ്ങിച്ച് സ്വന്തമായിട്ട് നമ്മൾ പഫുഡ്‌ വെക്കുമ്പോ നമ്മൾ വെക്കുമ്പോ ആ ടേസ്റ്റ് കിട്ടുവല്ലോ പുറത്ത് പോകുന്നെങ്കിൽ എല്ലാം വാങ്ങിച്ചൊണ്ടൊക്കെ വരാല്ലോ പിന്നെന്തോണ്ട്
ഹലോ
ആഹ് പറഞ്ഞോ കേക്ക കുന്നില്ല്യ
അപ്പൊ നമ്മള് ഫുഡിപ്പോ വേണ്ട ഇന്നിപ്പോ രാവിലെ ഒടങ്ങി രാത്രി നമ്മളൊന്നും കഴിക്കിണില്ലെങ്കിൽ പോലും നമ്മൾ ആ പൈസ മൊത്തം കൊടുക്കണം
പൈസ കൊടുക്കണം ആ അപ്പൊ ഹോസ്റ്റലൊക്കെയ നി